ഹല്ലോ
ആഹ് ആഹ്
ആഹ് അപ്പൊ ക്ലിയറാവില്ലേ ആഹ് അപ്പം കിട്ടിയതാലോ നേരത്തെ കിട്ടണില്ലേരുന്നു
ആഹ് ആഹ്
എന്തായാലും ഈ ഈ ജോലീനെ കുറച്ച് ഒന്ന് അന്വേഷിച്ചോക്കണ്ടി
ആഹ് ആഹ് നോക്കട്ടെ ഏതായാലും നോക്കണംന്നുണ്ട്
ആഹ് അപ്പൊ കമ്പ്യൂട്ടർപരമായിട്ട്ള്ളുമ്പ എന്താ പറയോ മോന
ഉം ഉം പിന്നെപ്പളെങ്കിലും പോയാലും
ആ പിന്നെ എപ്പം പോയാലും കിട്ടും ഇനി എനിക്ക് ഈ പിന്നെ ജോലി സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലാക്കി വച്ചഴിഞ്ഞ അപ്പക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ങ്കിലും പിന്നെ എന്തു ചെയ്യാറ് പിന്നെ അവിടെ പോയിട്ട് ഒര് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് ചെറുങ്ങനെ ഒന്നാവന്ന് മനസ്സിലാക്കി വെച്ച് ഞക്ക് പോരും ചെയ്യാം മറന്നു പോണേനൊക്കെ
ആ ചെലത് നമ്മള് കോഴസ് എടുത്ത കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ എന്തെങ്കും ലീവ് എടുത് കഴിഞ്ഞ പിന്നെ കയറുമ്പോ നമുക്ക് ക്ക് കേറാൻ കഴിയണില്ലേ വേക്കൻസി ഇല്ലാന്നാ പറഞ്ഞേ
ആ ഇത് അങ്ങനത്തെ പ്രശ്നംണ്ടാവൂല്ല കമ്പ്യൂട്ടർ ആവുമ്പോ
ഉം
എന്റെ ആനുജത്തി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളാ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രീ സംബന്ധമായ ഇങ്ങനത്തെ കോഴിസള എടുത്ത് ഇത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയതുണ്ട് പത്ത് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയണ്ട് ഒക്കെ ഉണ്ട് എന്റെ വീഡിന്റെ അടുത്തുള്ള ഒരു കുട്ടിയണ്ട് അതേപ്പോ എടുത്തത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒളി വേറെ ഇത എടുത്ത് അതൊക്കെ എടുത്ത വെച്ചാ എന്താ പറയുക പലതുണ്ട് ഡ്രസ്സിന്റെ ഷോപ്പില് ബില്ലിങ്ങിനെ അങ്ങനെയൊക്കെ നിക്കുമ്പോ ഒരു പത്ത് മണി മുതൽ അഞ്ച മണി വരെ എങ്ങൾക്ക് ടൈം ഉണ്ടാവുള്ളൂ പണിെടുക്കാനോ അപ്പൊ വീട്ട് വന്ന് കുട്ടിനെ പഠിപ്പിക്കാന ആവാനൊക്കെ ഉള്ള ടൈമും കിട്ടുമല്ലോ
ആ ആ നമുക്ക് ഐറ്റ ഒന്ന് ഫ്രീ ആണം രാവിലും പെട്ടെന്ന് പോയരുത്
ആഹ്
ഉം
പിന്നെ ഇനി എൽ കെ ജിയിലൊക്കെ ആകൂല അടുത്ത വർഷം ആമ്പോഴത്തേക്കോ അപ്പഴത്തേക്കോ ഈ പഠിച്ചു തീരുള്ളൂ കാരണം ചില ടൈമ കുട്ടിക്ക് സുഖല്ലായിട്ട് ലീവ് എടുക്കേണ്ടി വരും നമക്ക് എന്നും ഇപ്പം പോവാൻ കയൂലല്ലോ അയിനക്കെ പറ്റിയ കോയിസാണ് പഷേ കമ്പ്യൂട്ടർ സെന്റർ ജിടെക് അങ്ങനെ നല്ല ഇത് നോക്കിട്ട് ചേരണം ജിടെക്കിന്റെ കീഴിലുണ്ട് ഉള്ളതൊക്കെ അപ്പൊ ഒരു പറയും പ്ല പ്ലാസ്‌മെന്റ് ഉണ്ടന്ന് പറയും പലേസ്മെന്റ് ഉള്ളോടുതാവുമ്പോ പിന്നെ എക്സ്പീരിൻസ് സർട്ടിഫിക്കറ്റും കയ്യിലായിയിട്ടും
ആ ആ ഒരനൊക്കെ റെഡി ആക്കി തന്നോളൂ അല്ലേ
ആ റെഡിയ ആക്കി തന്നോളൂ
നോക്കണം അല്ല ഞാന് ഓർ തിരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും കോഴസ് എന്നുള്ളതിൽ നൽക്കണള്ളൂ എന്തെങ്കിലും ചെറിയ കോയ്സ് വല്ലാ
അല്ല ഇതൊകാവുമ്പോ എന്താന്ന് വെച്ചാൽ ശമ്പളംണ്ടാവും പത്ത് പതിമൂന്ന് റുപ്പ്യക്കെ അമ്മളെ അത്യാവശ്യം എന്തൊക്കെ ചെയ്യാ പതിമൂന്ന് രൂപക്കെ കിട്ടിയാല് ആഹ് മ്മളെ കാര്യം നോക്കിയാ ആഹ് അങ്ങനെ പിന്നെ എന്തേ മക്കൾക്ക് വാങ്ങാനോ പിന്നെ നമുക്ക് പലതിനും നമുക്ക് പല ആഗ്രഹം ഉണ്ടല്ലോ ഒക്കെ ചെയ്യാലോ ഒക്കെപോരെ കൈൽന്ന് കിട്ടണേനാട്ടിലും സുഖാണല്ലോ
മറ്റേത് ഓരെ ഇത് നോക്കണം ചില വീട്ട് ചെലവ് നോക്കണ്ടല്ലോ ആ അപ്പൊ ഇഷ്ടമ്പോലെ കിട്ടും അയിനാണ് പൈസ പോണേ
ആ അതന്നെണ് ഞമ്മക്ക് വേണ്ടിതൊക്കെ വാങ്ങാനാണ് ഉം വീട് പണിയൊക്കെ കഴിഞ്ഞതാ വീടൊക്കെ ഇണ്ടെകുല്ലേ
ആ അവിടെ ഒരു മോനൊള്ളു ഉ നമ്മളെന്നെ ഉം പിന്നെ മൂന്ന് നാത്തുന്മാരാണ്
ഏഹ് ഏ ബാധ്യതകളുണ്ട്ല്ലേ
ആഹ് ആ ഓരോ വൈക്ക് ഓരോത്തര് വരുണ്ട് ഓരോന്ന് കൊണ്ട്
കൊഴപ്പൊന്നില്ല
ഏഹ്
ഉം ഓർക്കൊരു സമാധാനം ഞമ്മക്കൊരു സമാധാനം
ആ അതങ്ങന് തന്നെ
ഉം ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്നാലല്ലേ സമാധാനം ഉണ്ടവുള്ളൂ കഴിയുമ്പോ മറ്റേത് ടെൻഷൻ അടിച്ചുണ്ടല്ലോ ഇതിപ്പോ ടെൻഷൻ അടിച്ചും ചെയ്യും സമാധാനവും ചെയ്യും ഇങ്ങക്കാരൊക്കെ ഇണ്ട് നിങ്ങൾ വേറെ പോയിനോ
എനിക്ക് ഇവിടെ ഇവര് നാല് ആൺ കുട്ടിളേനിം അതൊണ്ട് നാത്തുന്മാരൊന്നുംല്ല
ഉം ആഹ് മൂത്തച്ചിയാളെ ഉള്ളൂ
ഏഹ് ഇങ്ങളാ ചെറുത് അല്ലല്ല ഞാൻ മൂന്നാമത്താ ഉം ഇഞ് അടിൽ ഒന്നും കൂടി
ആ ഞങ്ങളയിന് വേം വേഗോം ബിച്ചു ഇന്റെ വലിയത് എൽ എൽ കെ ജി ആവാനാവുമ്പോത്തേക്കും എൽ കെ ജി ആയപ്പാതെക്കും ഞങ്ങൾക്ക് വേറെ വീട്ണ്ടാക്കി ഞങ്ങൾ ഇവിടെ എത്തിക്ക്ണ്
നിങ്ങള് വേം കഴിച്ചില്ലായില്ലേ
ആഹ് വേഗം കഴിച്ചില്ലോണ് അതൊണ്ട് പിന്നെ അങ്ങനത്തെൊരു ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല
ഉം മറ്റേരൊക്കെ അപ്പൊ പോയിനോ മൂത്തച്ചേളൊക്കെ
ആ ഓര് പിന്നെ ഉം ഇല്ല ഇളച്ചി അവിടെണ്ടെനിം ആ ടൈമിലും മുത്തച്ചി അവിടെ വീടിന്റെ അടുത്തൊരു വീട്ണ്ടാക്കി പോയിനിം അപ്പോ അങ്ങനെ അയിനോട് പിന്നെ വല്ലാണ്ട് സീനില്ലെനി
ഹും വവേം കഴിച്ചിലായാത പോയോണ്ട് ഉം അതോണ്ട് ആ സ്നേഹ ബന്ധം അവിടെ ഇണ്ടായി ആ ആഹ് അല്ലെയ്‌ അങ്ങോട്ട് സ്നേഹം കിട്ടീനിം കുറച്ചും കൂടി നിന്നിണെങ്കി ഉം വാണ്ടാ വെച്ചിട്ടാ ഉം കൂടുതൽ വേണ്ടച്റ്റക്കാരം
ആഹ് അതന്നെ വീട്ടത്തെ മരിയല്ലല്ലോ ഞമ്മളെ വീട്ടത്തെ മാരിയല്ലല്ലോ
ഉം പറഞ്ഞാൽ കൂടിയാലും കൊഴപ്പാണ് കുറഞ്ഞാലും കൊഴപ്പ
കോർഞ്ഞാലും കൊഴപ്പാണ്
ഉം ആ ലെവൽക്ക് കിട്ടണം ആഹ് ഏറ്റെ മ്മളെ കിട്ടും ചെയ്യുലാ
ആഹ് ല്ല പിന്നെ-
പിന്നെന്തൊക്കെയ രാവിലെ പണി ഈഹ് പണിയൊക്കെ കയിഞ്ഞാ പിന്നെ ഫ്രീ അല്ലെ ആഹ് രാവിലെ മുറ്റടിച്ചരണം അകടിച്ചരണം തൊടുക്കണം പിന്നെ- പാത്രം കേക്ക അങ്ങനെ അങ്ങനെല്ലട ചില്ലണി കിച്ചൻ ഡ്യൂട്ടി ഓക്കെ ഓഹ് നമ്മളകയ്ൽ എക്സ്പീരിയൻസ് ആയിക്ക്ണ് എല്ലതും നമ്മള- കയ്യിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു
ഏഹ് അത് ശരി-
ഉം ഒക്കണ്ട്
ഉം അതുകൊണ്ട് ഫുഡ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ
ബിരിയാണില്ലാത്ത ബാക്കി എല്ലാതും ഉണ്ടാക്കുംഅത് ഇന്ക്ക് വല്യ താല്പര്യല്ല ഉണ്ടാക്കിക്ക്ണ് അത് യൂട്യൂബ് നോക്കിയാണ് സ്വയായിട്ട് ഉണ്ടാക്കി നോക്കില്ല നമ്മള് യൂട്യൂബ് നോക്കിയ - ഉണ്ടാക്കിയോകിക്ക്ണ് ബാക്കിയളൊക്ക ഫുൾ എക്സ്പീരിയൻസ് ആയിനെ
ആഹ് ശരി എനിക്ക് ഉം പിന്ന അങ്ങനെ എയ്നി ബിരിയാണി ണ്ടാക്കാ ചപ്പാത്തി ഉണ്ടാക്കാ അതൊക്കെ ഭയങ്കര പാടേനി
ഓഹ് ചപ്പാത്തിക്കെ ന്നാലും നല്ല നൈസായിട്ട് പരത്തും
പരുത്തുവോ ഏഹ് ഞാനൊക്കെ ഇപ്പൊന്നാരെ പഠിച്ചിട്ടൊള്ളു യള്ളൂ ചപ്പാത്തി പരത്താനൊക്കെ
ബാക്കിയൊക്കെ ഇണ്ടാവും മന്തി ഇത് കടായി പിന്നെ ഇത് ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാ പൊരിയം അതും ഇതൊക്കെ ഇണ്ടാക്കും
ഏ
ഉം അയിലൊന്നും പിന്നെ കൊഴപ്പല്ല എല്ലാടും എല്ലാ എല്ലാ ഐറ്റംസും കറിണ്ടാക്കും
കറി ആഹ
ഉം ചിക്കൻ ബീഫ് മീൻ അങ്ങനത്തെ എല്ലാ ഐറ്റംസും എല്ലാം ഒലക്കിം ഇണ്ട് ഇഞ്ഞത്തും പഠിച്ച ബാക്കി ഇല്ല
എല്ലൊ പഠിച്ച്ക്ക്ണ്ല്ലേ
എല്ലാ ഐറ്റംസും
അല്ല എല്ലും പഠിച്ച് വെക്ക്ണതും നല്ലതാണ്
ഔഫ് വേണ്ടായിരുന്നു ഔ പഠിച്ച്ണ് ഉം ആഹ് അത് മാറിന്നാലും പഠിച്ചേനെ വേറെ നിവൃത്തിയില്ലല്ലോ
ചോര
അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ഇണ്ടാക്ക്ണ്
ചൊ ഞാനോ ഓ ഞാനിപ്പം ഒരു വിതൊക്കെ ഇണ്ടാക്കും
ഉം ഒറ്റക്കങ അയൊണ്ട്ല്ലേ
ആഹ ഒറ്റക്കയോണ്ട് അത് അവിടുന്ന് പിന്നെ ഞമ്മള് പിന്നെ കി കിച്ചണ്ല് വല്ലാണ്ട് കൈയിട്ട് കളിക്കേല്ല ഞ ഇവിടെ വന്നാരെ തന്നെ ഞാൻ ചപ്പാത്തിക്കെ ചപ്പാത്തി ബിരിയാണി നെയ്ചോറൊക്കെ ഞാൻ ഇപ്പന്നരേ കൊ ച്ചായിട്ടേള്ളൂ പഠിച്ചിട്ട് പിന്നെ ആഹ അല്ലാതെ പിന്നെ ഇന്ക്ക് പിന്നെ കൂടുതൽ ഇഷ്ടള്ള സാധനം ചക്ക പൂള അങ്ങനത്തെ സാധനക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ഏ
ആഹ
അങ്ങത്തെ ഉം ആഹ് അപ്പത്തെ ആൾക്കാർ സെറ്റുല്ല ഉം ആഹ് അരസാ എപ്പളങ്കിലൊക്കെ ഇന്കിഷ്ടാ ചക്ക കൂട്ടാൻ ഇറച്ചിം പൂളിം അങ്ങനെയൊക്കെ ഉം ഇച്ച് സ്ഥീരം പറ്റൂലട്ടാ എപ്പളെങ്കിലൊക്കെ ആഹ ആഹ ആഹ കുറേതിന്
ക്ഷി ഈ എണ്ണക്കടി ഒക്കെ ഇണ്ടാക്ക്ണേ നാട്ടിലുംക്കേ ഇഷ്ട അനതൊക്കെ അത് പിന്നെ ഞാ വല്ലാണ്ട് മെനക്കടെയില്ല എണ്ണക്കടി ഇണ്ടാക്കാന്
അത് മടിയിട്ടേക്കാരം
ഏ ആഹ് ഇനിക്ക് ഭയങ്കര മടിയുണ് ഇന്ക്ക് ഇഷ്ടൂല്ല ഇന്ക്ക് തിന്നാനും വലൃ ഇഷ്ടല്ല അഹ് അത്തൊണ്ട് ഇക്ക് വലൃ താല്പര്യല്ല
ഞാൻ എല്ലാ ഐറ്റവും ഇപ്പൊര് ഒ നോമ്പിന് എല്ലാ ഐറ്റം റ്റം ഓരോന്ന് പരീക്ഷിക്കൂം
ആഹ നോമ്പിന് പിന്നെ നല്ല സുഖണല്ലോ
ഉം ഓ നല്ല സുഖ
എല്ലാ ഡ്യൂട്ടി നോക്കണ്ടേ
പെൽ ചെകൽ അമ്മോശൻ ഇണ്ടോ ആഹ അപ്പൊ പിന്നെ യെല്ലോ ഇങ്ങനെ മഹിമേല് വേണ്ടി വരുല്ലേ
ഉം ആ അത്ര വലൃയ കുഴപ്പൊന്നുല്ല ഇപ്പ ഇന്നാലും നമ്മൾ ഇണ്ടാക്കേണ്ടത് ഇണ്ടക്കണ്ടേ
ആഹ അല്ല പ്രായയേർക്ക് അതിന്റേതായ ഒരുതാണല്ലോ നോമ്പ് തൊറക്കുംബൊക്കെ ഭയങ്ക
ആഹ് എന്നന്ന എല്ലാം പുതിയപ്പൊക്കും ഇക്കാണ് നിർബന്ധം ഇക്കനെ നിർബന്ധം
ആഹ ജ്യൂസ് എനിക്കും വേണം ഞാൻ നാരങ്ങ വെള്ളമൊന്നും ഞാൻ അങ്ങനെ കുടിക്കൂല
ഏ എനിക്ക് നാരങ്ങ വേണം പക്ഷെ ജ്യൂസ് വേറെ ഉണ്ടാക്കും രണ്ട ഉണ്ടാക്കും
ഏ് ഞാൻ നാരങ്ങ വെള്ളം തിരയെ കുടിക്കൂല അത് നോമ്പോ അല്ലെങ്കിലും ഇഷ്ടല്ല മധരമായിട്ടാ നാരങ്ങ വെള്ളം
ഏ എനിക്ക് നോമ്പിതാണ്ോ
ആഹ ശിങ്കി ഇത് ഉപ്പ് ഉപ്പിട്ട് ഇങ്ങനെ നമ്മൾ തലകാർക്കോ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ഉപ്പിട്ടൊക്കെ കുടിക്കാ ആഹ അങ്ങനെ പ്രശം ഒക്കെ ഒണ്ണായാല അങ്ങനൊക്കെ എനിക്ക് ഇഷം അപ്പോൾ ഞൻ ഉപ്പിട്ട് കുടിക്കും പക്ഷെ മധരട്ട നാരങ്ങള ഉെങ്കിൽ തീരെ ഇഷ്ടല്ല ലൈമിനോട് ഇഷ്ടം അല്ല അങ്ങനെ വാം കുടിക്കൊന്നില്ല
ഏ ഞാൻ ആ ഉണ്ടാക്കും ഉ ജ്യൂസ് ഉണ്ടാക്കും ഇതുണ്ടാക്കും പൊരിമാണ്
ആ ജ്യൂസി എക്ക് കൊറേ വെള്ളം പോലെ അങ്ങോട്ട് അടിച്ചു ഇട വെക്കും മ്മൾ അല്ലാഞ്ഞാ നമ്മള് കട്ടിക്കല്ല ഇടിക്ക ഏ
കൊറാണ് കണ്ടാൽ മതി
ആ് അല്ല ഞാൻ നോമ്പല്ല ഞാൻ പിന്നെ
ഉ അത് കുടിക്കാനും കഴിയില്ല പറ്റ കട്ടിയായല്
ആഹ അല്ല അമ്മ നോമ്പ അല്ലെങ്കി പിന്നെ അമ്മങ്ങനെ നല്ല രസണേ ആഹ ആ ശരി ഇല്ലേ കൊറെേ വെള്ളമൊക്കെ പറഞ്ഞു അടെ അടിിച്ചട അടി നിറച്ചാട വെക്കൂ
ഏ
പിന്നെ നോമ്പ് തുറന്നാൽ
പെ കിട്ടീട്ട് വല്ല കാര്യംൊന്നുല്ല ആഹഹ കുറ്റൊന്നും ഉണ്ടാവൂില്ല അതന്ന പിന്നെ ഒരു ഗ്ലാസ് കുടിച്ചുമ്പോ തന്നെ അവിടെ നിക്കും പക്ഷെ അത് കണ്ടാ വിചാരിച്ചു ഒക്കപ്പാടൊും തെയ്യൂലേ
ആഹ് പത്തിരിയൊക്കെ ചുടുമ്പോഴും ഒക്കെ അങ്ങെ തന്നെ നമ്മള്രിക്കും കുഞ്ഞ ഇപ്പ ഇത് തികയൂല അത് ഭയങ്കര ആഹ
പ തീറ്റൊന്നും ഇണ്ടാവല്ലോ അത എല്ലാാര അവസ്ഥ അയന്നെ പോവലുണ്ടേ ഇനി ഇപ്പൊ ഇത്വിടെ ഓൻ ചേർത്തിതിന്റെ ശേഷം അവഓന് റെഡി ആയിട്ടില്ല പലും കരിച്ചിലും മുറിച്ചിലോ തെ കുറുമ്പും കാര്യങ്ങളൊക്കെ കൈണ്ട് പോയിട്ടില്ല അവിടെ ഇക്ക് മൂന്ന് ഇത്താത്തര് അല്ല രണ്ട് ഇത്താത്താരുണ്ട്. ഞങ്ങള് മൂന്നാളാ പിന്നെ ഒരാങ്ങളീം.
എന്നാ ആയിക്കോട്ടെന്നാ ശരി. ടൈമായി.
ഉം